ഹലോ ഹലോ
ഹലോ ആഹ നല്ല വിശേഷം ആഹ് ചായ കുടിച്
ഏ വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടില് ഞാനും മക്കള് ഉം
ആഹ അയ്ശരി ഏഹ് പിന്നെ ഹസ്ബൻഡ് ഒക്കെ പണി കയിഞ്ഞ് വന്നോ
ഇല്ല രാത്രിയാവും വരാന്
ഏ എന്ത് പണിയാ ഓല്ക്ക്‌
കൂലി പണിയാ
ഏ പിന്നെ ഷോപ്പില അങ്ങനെ എന്തെലും
ആ നേന്ത്രക്കൊല നേന്ത്രക്കൊലെന്റെ കൊലപ്പീടിയില്
ആഹ് ആഹ ശരി വായക്കുല
ആഹ ആഹാ
അയി ഇങ്ങനെ അവിടുത്തെ വണ്ടിയില് ഡ്രൈവറായി അങ്ങനെ എന്തേ വർക്ക് ചെയ്യണ്ടോ അതോ കടേൽ ഇങ്ങനെ
കടൽ തൂങ്ങി കെടുക്കുന്ന
ഏഹ് ശരി പിന്നെ വേറെന്തക്കെയാ വിശേഷക്കെ ചായ കുടിയൊക്കെ കഴിഞ്ഞില്ലേ
ആഹ് ചായുടിയൊക്കെ കഴിഞ്ഞ്
ഇന്നെന്തിയെ സ്പെഷ്യൽ എന്തേലു ഒക്കെ ഉണ്ടാക്കിനോ?
ഞാന് പഴം പൊരി.
പയംപൊരിയൊ ഏ ശരി
ആഹ് പഴ പഴം കിട്ടുവല്ലോ ഇഷ്ടം പോലെ
ആ ആഹ അങ്ങനെ അയ്ശരി ഏഹ്
പിന്നെ
അപ്പൊ പയം പൊരിച്ച എല്ലാർക്കും ഇഷ്ടല്ലേ പുയിങ്ങി തിന്നോ മക്കള് ആരേലും
പുയിങ്ങ്യത് അത്ര ഇഷ്ടല്ല
ഏ പൊരിച്ചാ പറ്റോ ഇങ്ങള് എങ്ങനെ മൈദ കൂട്ടി അങ്ങനെ പൊരിച്ചലാ മൈദൽ മുക്കി അങ്ങനെ ആഹ അയിശരി
എന്നും ണ്ടാക്കോ അങ്ങനെ ചായ ക്കടിയൊക്കെ ഏഹ് എങ്ങനെ?
എട്ക്ക് എട്ക്ക് എടുക്കട്ടണ്ടാവും വിട്ട് വരുമ്പോ- സമാധാനല്ലേ ഉണ്ടാക്കുമ്പോ പിന്നെ
ആഹ് അതെ അതെ പിന്നെ നമ്മളെന്തേലും ഒന്ന് ഉണ്ടാക്കിയച്ച ഓൽ വരുമ്പോ ഓല്ക്ക് ഇട്തൊടുക്കാനും നമുകോരിഷ്ട്ട യ്ക്കാരം. മറ്റേ പോലും വന്നാ എന്താ കൊടുക്കാ എന്താ കൊടുക്കാ ഇങ്ങനെ ടെൻഷൻ ആയിരിക്കൂലേ..
ആഹ് ആഹ്
പിന്നെ ഉം അതന്നെറിയ പിന്നെ- മഴ ഇന്ന് രാവിലൊക്കെ മഴ ഉണ്ടേന്. പിന്നീ വെയിലറിച്ച് പിന്നിയും മഴയ്ത് ഇപ്പൊ മഴയില്ല, വെയിലൂല്ല ഒന്നുല്ല. ഇപ്പൊ ഇരുടായിങ്ങ നെ നിക്ക്ണ്ട്.
ആ ഇവൻ രാവിലെ-
അവിടെ എന്താ കാലാവസ്ഥൊക്കെ?
രാവിലെ മുതലേ മഴ പെയ്തോണ്ടാ ഇപ്പൊ കൊറച്ച് - ഇപ്പം കൊറച്ച് നിന്ന്
ഏഹ് അയ് ശരി
ആഹ്
വീട്ട്കൊക്കെള്ള സാധനങ്ങളൊക്കെ ഹസ്ബൻഡ് വരുമ്പോ കൊണ്ടരയ്ക്കും.
ആഹ് ഞാനും വാങ്ങും ഞാൻ സ്കൂട്ടിയോടി - ആഹ്
ഏ ങ്ങള് സ്വന്തായ്ട്ട് വണ്ടിയൊക്കെ ഓടിച്ചോ?
ആ ലൈസൻസ് ഒക്കെ ഉണ്ട്.
ഏ ഏ ശരി. അപ്പൊ ഇങ്ങൾ തന്നെ പോയി വാങ്ങലാ ആവശ്യമുള്ളെ സാധനങ്ങളൊക്കെ?
ആഹ് മക്കളെ കൊണ്ടാ കൊടുക്കലൊ ക്കെ മദ്ത്രസ കൊണ്ടാക്കുലെക്കെ ഞാൻ തന്നെ.
ഏ ശരി പിന്നെ.. ഇങ്ങക്ക് ബുക്കൊക്കെ വായിക്കലു ണ്ടോ? അതിനൊക്കെ ഇഷ്ടാ..
ആഹ അടുത്ത് ലൈബ്രറി ഉണ്ട്. വായി ക്കൽണ്ട്.
ഏ ശരി. അല്ല എന്നും പോയി അവിടുന്ന് ഓരോ ബുക്ക് കൊണ്ടന്ന് ഇങ്ങൾ വീട്ടീന്ന് വായിക്കലേക്കാരല്ലേ?
ഇല്ല ആഴ്ചയിൽ ഒരു വട്ടം ഉം, ശനിയാഴ്ച.
ഏ ശരി ഞങ്ങളവിടെ അങ്ങനെ ലൈബ്രറി അ- ങ്ങനൊന്നുല്ല. ഞാൻ പിന്നെ ബുക്ക് അങ്ങനെന്നു വായി- ല്ല പക്ഷെ ഇങ്ങനെ ഈ ഓരോ ആപ്പിലൊക്കെ കേറി ഇങ്ങനെ ഓരോ കഥകളൊക്കെ- കനെ വായിക്കു. അല്ലാണ്ട് ഇങ്ങനെ ബു - ക്കായിട്ട് അങ്ങനെ വായിക്കലോന്നില്ലറിയാ.
ആഹ ആഹ അത് പിന്നെ.. ഞങ്ങ ചെറുപ്പ- പത്തിൽ അങ്ങനെ ശീലള്ളോണ്ട്പ്പ
ആഹ ഏ ശരി ആഹ ആഹാ ആഹാ അങ്ങനെ ശീലള്ളോല്ക്ക്‌ ആവുമ്പോ ആഹ അതെ അതെ ആഹ ശരി പിന്നെ, ഉം നിങ്ങൾ വീട്ടില് കൃഷിയൊക്കെ ചെയ്യലുണ്ടോ?
ആണ്ട്, ഞങ്ങളവി സ ത്തിന് ഞാ ങ്ങൾ തെ ഇപ്പൊ മഴ -
മഴത്ത്-
മഴയോണ്ട് കൊറേ പോയി. എന്നാലുംചാ മഴായൊണ്ട് കൊറേ പോയി പോയി.
ഏ ഇങ്ങനെ ചീഞ്ഞു അങ്ങനെ വെള്ളം നിന്ന് ചീഞ്ഞു അങ്ങനെ പോയാ.
ആഹ് ചീഞ്ഞുപോയി. ആ പിന്നെ, മാങ്ങ ചക്ക ഒക്കെ ണ്ട്. തൊറമാങ്ങാ ഉണ്ടാക്കും.
ഏയ് ആക്കണ്ടാക്കോ എനിക്കിഷ്ടാ തൊറമാങ്ങ
ആഹ രണ്ട്‌ വർഷക്ക വക്കും
ഏ അയ്ശരി
പിന്നെ വടുവ
പടുവ ഞാണ്ടാക്കലണ്ട്
ആഹ് ആഹ്
ആയ് ശരി ഇൻക്കുഷ്ടാ
ആഹ്
അത് ഇങ്ങനെ ഞാ ഞാവിടെണ്ടാക്കണത് എങ്ങനെറിയോ ആ ആ മറ്റേ ഒരു എന്ത ചുണ്ടക്കായോ അങ്ങനെ എന്തോരു കായാണലോ അത് അതെടു ത്താണ്ട് പുയ് ആ അതെടുത്ത് പുയിങ്ങിട്ട് പിന്നെ ഓരോരുത്തരും ഓരോ ഞാണ്ടാക്കരങ്ങനെ പുഴുങ്ങിയാണ്ട് പിന്നെ മിക്സീലിട്ട് അ അരച്ചിട്ട് അയ്ൻ്റെ കൂട്ടത്തില് വെളുത്തുള്ളീം കൊറച്ച് ഇഞ്ചും പിന്നെ ഒര് ഗ്രാം രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട്മൂന്ന് പട്ട പിന്നെ അങ്ങനെയൊക്കെടല്ണ്ട് ഏലക്കായി പിന്നെ ഉം ചീരാപറങ്കികളൊന്നും ഉണ്ടാവില്ലേ പച്ചമുളക് അപ്പൊ ഞാൻ ഈ റ്റൽ മുളകൊക്കെയിടും വറ്റൽ മൊളകില്ലേ ആ നല്ല ഒണ ഒണക്കമുളക് നമ്മള് മൊളകും പൊടിയാക്കി പൊടിപ്പിച്ചനെ ആഹ് അതൊക്കെ ചേർത്താണ്ട് പിന്നെ ആഹ് അരി വറ് ത്ത് പൊടിച്ചിട്ട് അതിലിട്ട്ങ്ങനൊ ഉരുട്ടല് ഇങ്ങളെങ്ങനെണ്ടാക്കല്
അതന്നെ അതുപോലെ തന്നെണ്ടാക്കും ഇതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ
ഏ അങ്ങത്തെന്നെ ങ്ങളുണ്ടാക്ക അയിക്കെന്തെക്കെയ ഇങ്ങള്ടല് കൂട്ടുകളൊക്കെ
പിന്നെ ചീര
ഉ
ഏ അയ് ശരി ഞാങ്ങ്ക്ക് ഇവിടാ കിട്ടാൻ കൊറവാ അപ്പൊ പിന്നെ വറ്റൽമൊൾക് വറ്റൽമൊളകാവുമ്പോ നല്ല എരുണ്ടാവൂല്ലോ എരുവാണല്ലോ മീന് റയ എരുല്ലാതെ ഒരു വല്യ ര രസം തോന്നുല്ലല്ലോ അമ്മൾ ചോറ്റ്ക്കൊ കൂട്ടി കയ്ക്കുമ്പോ അപ്പൊ അങ്ങനെ അറയ പിന്നെ വേറെന്തൊക്കെയാ വിശേഷൊക്കെ ങ്ങക്ക് ട്രിപ്പൊക്കെ പോവാനിഷ്ടാ ഏ ഇങ്ങള് കൃഷി ചെയ്തുണ്ടാക്കണത് ചീരാവറ്ങ്ങള്
തനിയെണ്ടാവും. കൃഷിയായ്ണ്ടാക്കുന്നതല്ല മ്മള് തനിയെ മൊളച്ചു വരും
ഏ അയ് ശരി ഇബ്ടെ അങ്ങനെ ആദ്യക്കെണ്ടായിനി. ഇപ്പൊ ഒന്നൂല പിന്നെ ഈ മയല്ലേ ഒന്നും ഉണ്ടാവില്ല ഒക്കെങ്ങനെ ഈ മയ പെയ്താണ്ടൊക്കെങ്ങനെ എലക്ക്ങ്ങനെ കൊഴിഞ് അങ്ങനെ ഉണ്ടാവല്ലോ
ആഹ് ആഹ്
അങ്ങനെ പിന്നെപ്പോ ഇണ്ടാക്കാനും പറ്റൂല്ല ഇയ്ന് നല്ല വെയിലൊക്കെ മാണ്ടേ ഇപ്പൊ വെയിലൊക്കെ പോയില്ലേ ഇപ്പം ഇണ്ടാക്കാം ഗതിയോടപ്പണ്ടാക്കലില്ല
ആഹ് ആഹ്
പക്ഷെ നിങ്ങള്ണ്ടാക്കി വെച്ചേക്കെ നിങ്ങടുത്ത് സ്റ്റോക്ക്ണ്ടാവൂലേ തൊറമാങ്ങിയും ഈ സാധനൊക്കെ വടകിയൊക്കെ ഉം ഏ ഇപ്പോഴും മക്കക്ക് ഒക്കെ ഇഷ്ട ഉണ്ടാക്കിയാല ചോറ്റിക്കൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ
ആഹ് സ്കൂൾ കൊണ്ടോകാനൊക്കെ സുഖമല്ലേ
ആഹ ശരി അ ശരി ഓൽക്ക് കൂട്ട കൂട്ടാനും കൂട്ടാനും ആയി ഞമ്മക്ക് ഉണ്ടാക്കി ആദ്യം ഉണ്ടാക്കിയ ചായ കൊണ്ട് പിന്നെ അന്ന് ഉണ്ടാക്കണ്ടല്ലോ
ആഹ് ആഹ്
ആഹ് അതന്നെ അപ്പൊ രണ്ടാകും സുഖായി
ഏഹ് ആഹ് പിന്നെ
ഇങ്ങക്ക് ട്രിപ്പ്‌ ഒക്കെ പോവാനിഷ്ട്ട
ആഹ് പോക്ക്ണ്ട്
ട്രിപ്പൊക്കെ പോവാന് ഇഷ്ട്ടാണോ ചോദിച്ച
ആഹ് പോക്കുണ്ട് വൈകുന്നേരം വൈകുന്നേരം മക്കളെയും കൊണ്ട് പോകും. സ്കൂട്ടി കൊണ്ട് മെല്ലെ പോകും
ഏഹ് എങ്ങട്ടൊക്കെ പോവലുണ്ട്. അവിടെ അടുത്തൊക്കെ ആയിരിക്കൂല്ലേ
അടുത്ത് അടുത്തുള്ള പ്രദേശങ്ങളാ ആഹ്
ഏ ശരി, ഇങ്ങനെ വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ കാണാൻ പോവാലുണ്ടോ?
ആഹ് വെള്ളച്ചാട്ടം അതന്നെ റിസോർട്ട് ഒക്കെ ഉണ്ടാവും പിന്നെ കാണാൻപറ്റിയ ഊഞ്ഞാലൊക്കെ ഉണ്ടാവും ആടാനും ഒക്കെ പാർക്ക് കാര്യങ്ങളൊക്കെ അധികം ഫ്രീ കിട്ടുന്നില പോവാൻ പൈസ ഇല്ലാത്തത് പൈസ ഇണ്ടാക്കുന്നുണ്ടോ ഇങ്ങള്
സ്വന്തം വണ്ടി ഉള്ളതോണ്ട് എപ്പഴും പോകാലോ
ആഹ്
ആ ഹസ്ബന്റിന് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല ല്ലേ നിങ്ങൾ അങ്ങനെ പോണതിന് ഒന്നും.
ഇല്ലില്ല അങ്ങനെ ദൂരെ ഒന്നും പോവില്ല കുറച്ചു
ഒറ്റക്കായാലും നമ്മുക്ക് സ്വാതന്ത്രായിട്ട് പോയി പോരാലോ ല്ലെ
ആഹ ആഹ് ഇപ്പൊ ബസ് വന്നു